ആഹ് ആ കേക്ക്ണ് ണ്ട്. നല്ല വിശേഷം എന്താ ഇങ്ങളെയൊക്കെ വിശേഷം?
ഓ സുഖായിട്ടിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയല്ലേ രണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ട്.
ആഹ്.
ആഹ് ആഹ് ന്ന് ന്ന് ശനിയാഴ്ച ല്ലേ. ഉം പിന്നെ വേറെ ആ ഓ പണികളൊക്കെ കഴിഞ്ഞ്.
ഉം ഇന്നെന്താ ഫുഡ് സ്പെഷ്യലൊ
ന്ന് ന്ന് ഇന്ന് സ്പെഷ്യലൊന്നുല്ല. സാധാരണ പോലെന്നെ. മി മീൻകറി വെക്ക് നെ. ത്തൊരു മീൻ കിട്ടി?
ഉം അവ്ടെ, ഇവിടെ എന്താ മീന് ആഹ് ആഹ്.
ഉം ഇന്നെന്ത സ് പെഷ്യല്ള്ളത്
സ്പെഷ്യല് അങ്ങനൊന്നു ഇന്നില്ല ഇന്ന് ഞങ്ങളെ വീട്ടിന്റെട്ത്ത് ഞങ്ങളെ വീടിന്റെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പൊ ആഹ് അവിടെന്ന് കല്യാണണ്ട് അപ്പൊ പിന്നെ അവിടുന്ന് എന്തെങ്കിലും തരും. അപ്പ പിന്നെ വീട്ടില കാര്യായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല.
ഓ ക ആ കല്യാണം കഴിയുമ്പോ അല്ലേ
ആഹ് ആഹ് ഉം. ഞങ്ങളെ തൊട്ടട്ത്തെന്നെണ് ആഹ് ആഹ് തൊട്ടട്ത്തന്നെ ഞങ്ങള് ആഹ് അവ്ടെ ഗേറ്റ് വേക്ക്‌ ത്ത് ബാക്ക് ഭാഗത്ത്തെ ഗേറ്റ് ഞങ്ങള് നേരെ മുമ്പ് വീടിന്റെട് ത്തെകെന്നെണ് ഉം
ട്‌ത്തെന്നായാൽ പിന്നെ ഒന്ന് അവ്ടെ പ്രോഗ്രാം ഉള്ളപ്പൊ ഒന്നും വീട്ടിൽ ആഹ് അപ്പം പിന്നെ ഒന്നും വെക്കേണ്ടല്ലൊ വീട്ടിൽ.
വെക്കണ്ട പക്ഷെ സ്ഥിരായിട്ട് അങ്ങനെ കിട്ടൂല ഇങ്ങനെ അടുപ്പിച്ചൊന്നും കിട്ട് ട്ടൂല ഒന്നരാടക്കെ ഒന്നരാടൊക്കങ്ങനെ
ആഹ് ഇപ്പം സീസണൊക്കെ കഴിഞ്ഞ്. കഴിഞ്ഞ് ആഹ് ആഹ് ആ അല്ല സീസൺ പൊതുവെ ഈ മാസ ങ്ങളിൽ കല്യാണം കുറവല്ലേ
ആഹ് കുറവാണ്. ഉം അവടെം വ്ടേംക്കെ ഓരോന്നായിട്ട്ണ്ടാവും ഇപ്പൊ സ്കൂളൊക്കെ തൊറന്നോ
ന്നൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ കല്യാണങ്ങളെക്കേനി
ആഹ് അതും മാർച്ച് ഏപ്രിൽ മെയ് വരെ സീസണാണ് മഴയൊന്നു ഇല്ലല്ലോ പിന്നെ ജൂണായിക്കഴിഞ്ഞാ മഴയും
ആഹ്
കല്യാണഒക്കെ കൊറെയും
ഉം
കുറവായിരിക്കും ഇഞ്ഞിപ്പോ സെപ്റ്റംബർ ഓ ആഹ് മഴയുണ്ട് നല്ല മഴതന്നെ ഉം ഇപ്പം കുറച്ച് വെയിലായിട്ടാക്ക്ന്ന്
ആഹ് ആഹ്
ഉം നിങ്ങക്ക് കല്യാണത്തിന് ഉം നിങ്ങക്ക് മൈലാഞ്ചിടല് മസ്റ്റ്ല്ലേ
ആഹ് മൈലാഞ്ചിടല് മസ്റ്റാന് മൈലാഞ്ചി കല്യാണം പറഞ്ഞിട്ടെന്നെണ്ടാവും കല്യാണം
ഓഹ് അതെല്ലാർക്കും മൈലഞ്ചിട്ട് കൊടുക്കു അല്ലേ
ആണ്ട് ആ ആ എല്ലാരും ആഹ് എ എല്ലാരും ഇടും മൈലാഞ്ചി ഇടാൻ പറ്റോത്തോലാവും
കോ ഹോഹൊ
ഉം കല്യാണത്തിന് രണ്ട് മൂന്ന് രണ്ടീസം മുന്നേ ഇണ്ടാവും പുതിയ പെണ്ണിനൊക്കെ സാരിക്കെ ചുറ്റി ഒരുങ്ങിയാണ്ട് എല്ലാരും റിലേറ്റീവ്സാര് ഒരിച്ചൂടിട്ട് മൈലാഞ്ചി കല്യാണം പോലെ കല്യാണങ്ങളൊക്കണ്ട്
ആഹ് നമ്മളത് ടി വില് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളു ആഹ്
അങ്ങനെ വീ വീട്ടിന്റെ കുടുംബ ഏറ്റവും അടുത്തെ അഹ് ആഹ് വീട്ടിന്റെ എടുത്തില്ലേ കുടുംബ റിലേറ്റീവ്സ്ണ്ട്, ഏറ്റവും അടുത്തെറീൽ കേ പിന്നെ ഫ്രണ്ട്സും ഒക്കെണ്ടാവും അപ്പോലെങ്ങനെ ഒരുമി ച്ച് കൂടിയിട്ട് എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരുമിച്ച് കൂ ഉം, ന്നട്ട് അവിടുന്ന് എല്ല പുതിയണ്ണിന്റെ കയ്യില് എല്ലാരും ങ്ങനെ ഓരോ ആഹ് കൊറച്ച് കൊറച്ച് മൈലാഞ്ചികളൊക്കെ ഇങ്ങനെ പൂവൊക്കെ വരച്ച് കൊടുക്കും അങ്ങനെ ഉം പിന്നെ മൈലാഞ്ചിടാ ആഹ് ആഹ് കുട്ടി ആഹ് ആഹ് ചെറിയ മക്കളൊക്കെണ്ട ണ്ടാവും മ മക്കക്കും പൂവേ മൈലാഞ്ചിക്കെ ഇട്ടിട്ട് കൊടുക്കും പിന്നെ കൊറേ ഫോട്ടോസും അങ്ങനെ ഒക്കെ എടുക്കും
ആഹ് എടുക്കു, എടുക്കു ഇപ്പം പിന്നെ നമ്മള് കേട്ടിട്ടില്ലേ ഹൽദി കല്യാണന്നും പറഞ്ഞ്
ആഹ് ഹൽദി കല്യാണം ആഹ് ആഹ് ആഹ് ഇങ്ങളതീല് എങ്ങനെ അങ്ങനെക്കെ ഉണ്ടാവൂല്ലേ, ഹെൽദി കല്യാണം ഉം
ആഹ് അങ്ങനെ എല്ലാരും അങ്ങനെ നടത്തത്തില്ല ഇപ്പ അങ്ങനെ ഒരു ട്രെൻഡായിട്ട് വന്നേക്കുവാണത് മഞ്ഞ എല്ലരും മഞ്ഞ
ആഹ് ആഹ് ആഹ് കല്യാണന്റെ തലേസം ലെ അങ്ങനെല്ലേ ഉണ്ടാവൽ
കല്യാണത്തിന് തലേദിവസല്ല അല്ല ഇതുപോലെ ഒരാഴ്ചക്കുമ്പ് എല്ലാര്ക്കും സൗകര്യം ത്തെ ഒരു ദവസം വരും വന്നിട്ട് ആഹ് എല്ലാരും വരുന്നവരെല്ലാം മഞ്ഞ ഡ്രസ്സ് ഇട്ട് വരണമെന്നാണ് പറയുന്നത്
ഏഹ് ആഹ്
ഹാ മഞ്ഞ ആഹ് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഉം കേക്ക് വേരെ മഞ്ഞായിരിക്കും കട്ട്യ്യുന്നത്
ഏഹ് ആഹ് കണ്ടിട്ടുണ്ട് സിനിമയൊക്കെ മഞ്ഞ പലഹാരങ്ങളും ഇതിട്ടിട്ട് അഹ്
ആഹ് എല്ലാം പലഹാരങ്ങളും എല്ലാം മഞ്ഞ ഡ്രസ്സും എല്ലാം മഞ്ഞാ അങ്ങനെ. അ, അങ്ങനെ ഇപ്പെരു ട്രെൻ്റായിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ അതുപോലെ വേ ഇപ്പാഴ്ത്തെ ഒരു ട്രെന്റില്ലേ, വേറെ എന്താണ് സംഗീത് എന്നും പറഞ്ഞത്. ബാച്ചലർ പാർട്ടി അങ്ങ്, ആഹ് അങ്ങനെയൊക്കെ. അത് ആഹ് അത് ഞയം ഈ ഹൽദി കല്യാണത്തിനെ ഞാൻ പോയിട്ടെള്ളൂ. അത് ങ്ങനെ, പറയുന്നത്ക്കേക്കാം ഫ്രണ്ട്സെക് ഒക്കെ പറയുന്ന കേക്കാം. ബാച്ചിലേഴ്സ് പാർട്ടീന്ന് പറഞ്ഞാ. അത് കല്യാണം കഴിക്കാത്ത ആഹ് ഈ ബാച്ചലേഴ്സ് പാർട്ടീന്ന് പറഞ്ഞ കല്യാണം കഴിക്കാത്ത ആൾക്കാര് എല്ലാവരും കൂടെ ചേർന്നെര് ഫങ്ഷെൻ എട്ത്തുന്ന് അതിനാത്ത് പാട്ടും, ഡാൻസും, ആഹ് അത് കഴിഞ്ഞിട്ട്. പിന്നെ ഓരോരോ കളികളും. അങ്ങനെ അവരുടേതായിട്ട് ഒരു എൻജോയിൻമെ എൻജോയ്മെൻറ് അങ്ങനെ, അങ്ങനെ ഓരോരുത്തരും ഓരോരെ പുതിയ, പുതിയ. പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരു ല്ലേ... പിന്നെ അതങ്ങ്. ആചാരയിട്ട് വരും. അങ്ങനെയാണ്. ഉം. പിന്നെ, അതൊക്കെ പണ്ട് ഈ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
അവിടെക്കെ, എങ്ങനെ കല്ലൃണങ്ങളെക്കെ എങ്ങനെ
നമ്മക്കുണ്ട്. നമ്മുക്ക് ഹൽദി കല്യാണൊക്കെ നട ത്തറുണ്ട് റിലേറ്റീവ്സൊക്കെ.
ഇങ്ങനെ വല്യ പട്ടികളൊക്കെ അഹ്
ആഹ് അതാണ്‌ ഇപ്പം കല്യാണങ്ങളെല്ലാം ഭയങ്കര ആഡംബരങ്ങളല്ലേ.
ആഹ്.
ഭയങ്കര ആഡംബരമായിട്ടാണ് മെത്തം തലേ ദിവസം ഒരു ഫംഗ്ഷൻ. അങ്ങനെ ഭയങ്കരായിട്ട്. നടത്തും അതും ഓഡിറ്റോറിയത്തി ആഹ് ആന്നു ആന്നു ആന്നു ആന്നാല് ഫംഗ്ഷനായിട്ടാ ഓഡിറ്റോറിയത്തിലൊക്കെ തലേ ദിവസവും ഫംഗ്ഷനും ഓഡി റ്റോറിയത്തില് ചെലര് ഹൽദി ഒക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും.
ഏയ് അങ്ങനെ ആഹ് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുവെ ഹൽദി ഒക്കെ തൊക്കെ വീട്ട്ന്നാണ് കല്യാണങ്ങളൊക്കെണ്. ഓഡിറ്റോറിയത്ത്ന്ന്.
ഓഹ് ഹോഹ് ഹോഹ് ഒരു നാട്. ൻ്റെ ഓരോ സ്ഥലം മറുംന്തോറും ഓരോ ആചാരങ്ങൾക്കും വ്യത്യാസോണ്ടല്ലേ.
ആഹ് ഇപ്പൊ പ്പ അടുത്തെരു റിലേറ്റീവ്സ്സിന്റെ കല്യാണണ്ട് ആ കയ് ഒരു കസിന്റെ കല്യാണണ്ട് ആഹ് കസിന്റെ കല്യാണണ്ട് ഉം ഇപ്പ അടു തെ ഉം ഈ മാസത്തില് അപ്പ അയിന് ഓരേ മൈലാഞ്ചി ആ മൈലാഞ്ചി കല്യാണം കഴിഞ്ഞു അപ്പൊ നേരത്തെ കഴിഞ്ഞു അപ്പൊ ഞാൻ വേഗം ഓഹ് ഉം ശനിയാഴ്ചയും ഞായറാഴ്ചയും കുട്ട്യാക്കൊക്കെ ഒഴിവ് ഇണ്ടായപ്പോ അങ്ങനെ കഴിഞ്ഞു
ആഹ് ഹാഹ് ഹാഹ് അതെല്ലാരെ അവധിയൊക്കെ നോക്കിയല്ലേ ഇപ്പ നട
ആഹ് ആഹ് ഇഞിപ്പ ഇഞി അടുത്ത ശനിയാഴ്ച എന്താ അർ അർബീ നൈറ്റ് അറബി പരിപാടിണ്ട് അറബിക് ഞങ്ങളെ മുസ്ലിങ്ങൾ അറബിക് പരിപാടികള്ണ്ട് ഉം അറബീ നൈറ്റ്‌ അത്ങ്ങനെ ഹർബി ങ്ങനെ മുസ്ലിങ്ങളെ ഫർദ പോൽത്തെ ഡ്രെസ്സെക്കെ ഇട്ടാട്ട്.
ആഹ് ഹാഹ് ഹാഹ്
വി വല്യ എന്തെങ്കിലും വീടിലോ ഓഡിറ്റോറിയത്തിലൊക്കെ പോയാട്ട് ഇങ്ങനെ വീഡിയോ എടുത്താട്ട് പാട്ട് വെച്ച് അങ്ങനെ ഡാൻസൊക്കെ വെച്ചാട്ട്.
ഓഹ് ഓഹ് എല്ലാരും ആ ഡ്രസ്സ് ആ അറബി മോഡൽ ഡ്രസ്സ് ഇടണം എല്ലാരും
ആഹ് ആഹ് ആഹ് മുഖൊക്കെ മുഖ മുടിയൊക്കെട്ടിട്ട് അങ്ങനെ അതേപോലെ.
ഓഹ് ഓഹൊ ഹോഹ് ആഹ് ആഹ് ആഹ് ആരാ എന്നൊന്നിട്ട് അറിയാൻ പറ്റത്തില്ല. ആഹ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വരുന്നെ ഓരോ ഫങ്ഷന്. നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ഫംഗ്ഷനും ഓരോ വേറെ നാട്ടില് കണ്ട്. കണ്ട് കണ്ടല്ലേ വരുന്നത്.
ആഹ് ആഹ് ആഹ്
ഉം
ഇപ്പോ ഓരോ എന്താ ഇൻസ്റ്റയിൽ ഓരോ റീൽസും അങ്ങനൊക്കെ കണ്ടാണ്ട് ഇപ്പ ഓരോ ഫഗ്ഷൻസ് ഒക്കെ
ആഹാ ഹാഹ് സത്യാ ചിലവും കൂടുതലാണ് ഉം എല്ലാർക്കുവേ അത് കണക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആഹ് സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എല്ലാ വിഭാഗവും ഇല്ലേ ആൾക്കാര് ഉം അങ്ങനെ നടത്തുമ്പം ഏഹ്
കൂടുന്നവർക്ക് കൂടാ അങ്ങനെയാണ് ആഹ് ആഹ് ഇപ്പ അയ്ന് സ്കൂൾക്ക് ഇങ്ങനെ പോവുമ്പ ഇങ്ങനെ ഇണ്ടായിനി എന്നൊക്കെ കുട്ട്യാളൊക്കെ ഇങ്ങനെ പറയുമ്പളേ കുട്ടികക്ക് ഒരു പൂതിയാണ് ഉം
അതെ ആഹ് ആഹ് സത്യാണ് ഞാനും ആദ്യായിട്ടാ ഇങ്ങനെ ഇത് ഇങ്ങനത്തുള്ള ഫംഗ്ഷൻ കേൾക്കുന്നത്
ആണോ ഞങ്ങള് ഇവിടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്?
ആഹ് ഉണ്ടല്ലേ
ഉം ഉം
നിങ്ങള് പോവോ അങ്ങനത്തെുള്ള ഫംഗ്ഷനൊക്കെ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ആഹ്
ആഹ് പങ്കെടുത്തുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കല്യാണ ഒക്കെ ഇണ്ടാവുമ്പോ അങ്ങനെയൊക്കെ പോകും പിന്നെ കസിന്റെയും അങ്ങനെയൊക്കെ കല്യാണത്തിന് ഉം
ആഹാ ഹാ ആഹാ
ഉം
പിന്നെ വേറെന്താണ് വിശേഷങ്ങള്?
ബ്രൈഡ് ടു ബി അതുപോലത്തൊക്കെ ഫങ്ക്ഷന് ഇവിടെ ആഹ് യാത്രയൊക്കെ പോയണ്ട് ഇപ്പ ഈ കഴിഞ്ഞ മാസം വെക്കേഷനിൽ പോയതാ എടക്കൊക്കെ പോവും അങ്ങനെയൊന്നും പോവൂലാ
ആ നമ്മളും അങ്ങനെ ഇടക്കൊക്കെ പോവും നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് രണ്ട് മൂന്നാല് ദിവസം ആയെന്ന് തോന്നുന്നു ഒരു ട്രിപ്പ് പോയായിരുന്നു തൃപ്പരപ്പ് തമിഴ്നാട്ടിലാണ് ഉം ഉം രസമായിരുന്നു വെള്ളച്ചാട്ടവാണ്
ങ്ട്ടാ പോനി ഏഹ് ഫാമിലിയായിട്ട പോയി
ആ ഫാമിലി ആ ഫാമിലി ആയിട്ടാണ് പോയത്. വെള്ളച്ചാട്ടമാണ് ശെരിക്കും ഇപ്പം ഇപ്പോഴും പോകാൻ രസം ണോന്നു വെച്ചാ നെറയേ ശരിക്കും അങ്ങ് വെള്ളവുണ്ട് ചെല്ലുന്നവരെല്ലാം കുളിച്ചിട്ടാ വരുന്ന അവിടെ
ഏഹ് മയ മയക്കാലത്തൊക്കെ എങ്ങനെയാ അവിടെ? മ്
മഴക്കാലത്ത് ശെരിക്കും ആളാണ് കൂടുതലും വിദേശീ ഏഹ് ആന്ധ്രയിന്നൊക്കെ ആൾക്കാര് വരുന്ന തമിഴ്നാട്ടിന്നൊക്കെയേ
ആഹ് ആ
കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാ
ഏഹ് ആ ഇങ്ങനെ എങ്ങനെആഹ്. ഫാമിലി എല്ലാരും ഉണ്ടായിനു
ആഹ് ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു. പോന്നേനു മുൻപേ എല്ലാരും പറഞ്ഞു ഒരു ജോടി ഡ്രസ്സൂടി എടുക്കണംന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ ഒരു ജോടി ഡ്രസ്സൂടൊക്കെ എടുത്ത് ആ ആ ആ അതെ വരുന്നോരെല്ലാം അവിടെ കുളിച്ചിട്ടേ പോവാ അങ്ങനെങ്ങനെ ഭയങ്കര മലയുടെ മുകളീന്ന് പാറയുടെ മുകളീന്ന് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നതാ രസമാണ് കാണാനും മ് അതെ മ് പ്രത്യേകം പ്രത്യേകം സ്ഥലമുണ്ട് ആഹ് ആ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയത് ആണുങ്ങൾക്ക് പ്രത്യേക സ്ഥലം പെണ്ണുങ്ങൾക്ക് പ്രത്യേക സ്ഥലം അങ്ങനെയാണ് പിന്നെ ഡ്രസ്സ് മാറാനും എല്ലാം അവിടെ സൗകര്യമുണ്ട് ആ അസുഖാണ് ഡ്രസ്സ് മാറാനുമൊക്കെ അവിടെ സൗകര്യമുണ്ട് കൊള്ളാരുന്ന്. ഇപ്പഴല്ലേ വെള്ളച്ചാട്ടൊക്കെ കാരണം ഇപ്പഴാണ് രസം വെള്ളം കൂടിട്ടെ
ആഹ് പക്ഷെ ഇപ്പൊ പോവാനും പേടിയാണ് വെള്ളം കുട്ടികളെയൊക്കെ കൊണ്ടു പോകുമ്പോളെ ആഹ്
പുട്ട ആഹ് പേടിയാണ് സത്യം ആഹ് അങ്ങനെ ഈ പാറക്കെട്ടും അങ്ങനെയൊക്കെ ഉള്ളടുത്ത് കുട്ടികളെകൊണ്ട് പോകാൻ പേടിയാണ്. ഉം ഇത് പിന്നെ കൊഴപ്പമില്ല അവിടെ പോലീസൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആണ്.
ഏഹ്
ബുക് ചെയ്യുന്നുണ്ടാ
ഞാന് ആഹ് ടി റ്റിസി കഴിഞ്ഞതാണ് ഇപ്പൊ വീട്ടിന്ന് ഓൺലൈനായിട്ട് ട്യൂഷൻ ഒക്കെ എക്ക അങ്ങനത്തെ പരിപാടി ഉം ഇപ്പ നേരെ കഴിഞ്ഞിട്ടുള്ളു. സ്കൂള് നോക്കിണ്ടേ ഇത് ഇങ്ങനെയ എല്ലാരും നോക്കിയില്ല ചെറിയ മോൾ ഉണ്ടായിട്ട് വീട്ടിന്ന് പോവാൻ പറ്റാത്ത സാഹചര്യമാണ് അഹ് ആഹ് ശരി ടഓക്കെ ഓക്കെ